ഹലോ കേക്കണ്ടാ എന്താ വിശേഷം എന്താ
സുഖം സുഖം അങ്ങനെയൊക്കെ പോണ് ആ ഫുഡ് കഴിച്ചു എന്തോ കേക്ക്ണില്ല സൗണ്ട് ചെറുതരു ജല ദോഷം വന്നണം ആഹ് കേൾക്ക്ണ്ട് കേക്ക്ണ്ട് ആഹ പറഞ്ഞോളു പറഞ്ഞോളൂ
എന്താ സന്തദേഹം ബുദ്ധിമുട്ട്
അത് ചെറുതട്ട ചലദേഷം വന്ന് ജലദോഷം പനി ആ മഴ കൊണ്ട് ചെറുതായിട്ട് മ് അതെ അർജന്റീന കളി ഉണ്ടായിരുന്നു ലോ അതിന്റെ ആ അത് കളി കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാ ഉം അപ്പൊ ചെറുതായിട്ട് മഴ കൊണ്ട് അർജഡിനാ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജയിച്ച് അവര് മുന്നോട്ട് പോകുതോറും നമ്മുക്ക് ആരാധകനായ നിലയിൽ
ആരാധകർക്ക് ആവേശം സ്നേഹം പ്രകടിപ്പിക്കാൻ പുറത്തു പോയിട്ട് എന്ത് സ്നേഹം പ്രകടി പ്രകടിപ്പിക്കണം ആവശ്യ ഇല്ലല്ലോ
കാരണം പുറത്തു പോയി നമ്മളെല്ലാരും കൂടി പോയി ഡാൻസ് കളിച്ചു അതായത് ജസ്റ്റ് ഒരു വണ്ടിയുമ്പോ റൈഡ് പോണ പോലെ ഏ അർജന്റീന പറഞ്ഞ ഒരു ഒരു രാജ്യത്തിനെ കൊടി കൈ പിടിച്ചിട്ട് വണ്ടിമ്മ പോയി അപ്പൊ ചെറുതായിട്ട് മഴ കൊണ്ടു മഴ കാര്യ ആക്കിയില്ല അപ്പ പിന്നീട് മുന്നോട്ട് പോയി അപ്പൊ അങ്ങനെയ ആയിട്ട് പിറ്റേ ദിവസംട്ട്
ആണോ ഇപ്പൊ നല്ല പനിയാണോ നല്ല ചൂടുണ്ടോ
പനി ചൂടുണ്ടായിരുന്നു എന്നിട്ട് ഡോക്ടറെ കാണിച്ചു പുള്ളിക്കാരൻ ഒരു മരുന്ന് തന്നിണ്ട് രണ്ട് മരന്ന് തന്നുണ്ട് അത് കഴി ണ്ട് കഴിച്ചിട്ട് മുന്നോട്ട് പോകുതോറും എങ്ങനെയാ പോകന്ന് വ ചെയ്യാ നോക്കാം
ചൂട് വെള്ളൊക്കെ കുടിക്കുന്ന ചൂട് വെള്ളം പിന്നെ ആവി പിടിക്കാൻ എന്തെല ഒരു മിഷൻ ണ്ടല്ലോ സാധാരണ ഈ ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യ ആ
ഇണ്ട് മിഷി മിഷിനുണ്ട് പക്ഷെ എന്റെ കയില്ലില
ആയിക്കോട്ടെ ട്ടേ എന്റെലില്ല എനിക്കിത് പോലെ ഇവിടെ നല്ല പ്രശ്നമാകുമ്പോ വേറെത് തേർഡ് ഫ്ലോറില ഒരു റൂമില് റൂമിലള്ള കുട്ടികളെണ്ട് അപ്പൊ ഞാന് എത്ര വയ്യണ്ടായാലും ഞാൻ ആ സ്റ്റെപ്പ് കയറി അവിടെ പോയി ട്ടത് വാങ്ങിച്ചൊണ്ട്രും. എന്റെ വീട്ടിലെ ഞാനത് പുട്ട്ങ്കൊടത്തിലാ ആവി പിടിക്കാ പഷേ ഇവടെ പ്പോ ഈ മിഷേ ന്റെ ഉള്ളില് ഇവടെപ്പൊ പുട്ടുങ്കൊടല്ല പിന്നെ നമ്മക്കാ മിഷേന്റെള്ളില് ഇപ്പ പുട്ടുങ്കൊടത്തില് ആവി പിടിക്കാചെയ്ഞ്ഞാല് പുട്ടുങ്കൊടത്തിലില്ലേ യൂസീയാത്ത പു ട്ട്ങ്കോടട്ടാ പണ്ടൊക് ആദ്യത്തെന്ന് പറയുമ്പോ ഇപ്പൊ പുതിയ പുട്ടും കൂടെ വാങ്ങിച്ചു അപ്പൊ ആദ്യം ഞങ്ങ എന്താ വച്ച കഴിഞ്ഞാല് ഒരു പുട്ടും കൂടെ ഉണ്ട് ഉണ്ടാക്കണ അതില് നമ്മള് പഴേതല്ല നോർമലി നമ്മള് ണ്ടാക്കണന്നെ അ കൊറച്ച് വെള്ളം വെച്ച്ട്ട് അങ്ങനെ ട്ട് ണ്ടാക്കികൈഞ്ഞ് നമ്മളത് ചൂടു വെച്ച്ട്ട് നമ്മളത് കളയും അത് ക്ലീൻ ചെയ്യും അല്ലെങ്കി നമ്മള് പിന്നെ ണ്ടാക്കുമ്പോയി ആവിപിടിചേന്റെ സ്മെല്ലായിരിക്കല്ലോ ഒട്ടി പോരാ അപ്പഞങ്ങളത് ക്ലീൻ ചെയ്യായിര്ന്നു. ക്ലീൻ ചെയ്യും പക്ഷെ ഇപ്പൊ വീട്ടില് പുതിയ പുട്ടുങ്കൊടം വങ്ങിച്ചപ്പോ പഴേ പുട്ടു ആവി പിടിക്കാ. ആവി പിടിക്കുമ്പോ ഞാന് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഏ
മ് എന്തോ
തോളസിന്റല തൊളസീന്റെലേം തുളസീന്റെല. ആഹ് ആ എലേം പിന്നെ പനികൂർത്താ എന്ന്ട്ടൊരു പനികൂർക്ക അറിയോ പനിക്കൂർത്ത
ആഹ് അറിയ അറിയ
നമ്മള് ലൗബേർഡ്സിനൊക്കെ ഫുഡ്ഡ് കൊട്ക്കും ആഹ് ആ പനി കൂർക്കന്റെലീം തൊള ചിന്തല്ലയും കൂടീട്ട് ന്ന്ട്ട് തളപ്പിക്കും അത് നന്നായിട്ട കഴുകിയിട്ട് ക്ലീൻ ചെയ്ത കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അത് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട അതില് വിക്സാണോ ടൈഗർ ബാം എന്താ എന്റെള്ളംക് അമാ നല്ലത്
ഒള്ളത് വെച്ച് അഡ്ജസ്റ്റിയ്യും
ആ ചെലവ്ന്നക്കെ എപ്പഴാ ഒര് ക്കളില്ലേ ഒരു ചെറിയ ഈർക്കിളിയില് നീയ് ഈഹ് ടൈഗർ ബാം കൊർ ച്ചിങ്ങനെടുത്തിട്ട് ഇത് നന്ന ഈ എലകള് നന്നായി തെളച്ചു വരുവല്ലോ ആ തളച്ചു വരുന്ന ടൈമില് നമ്മളത് ഇട്ട് കൊടക്കാ മയ ആവി ആവിങ്ങനെ വന്ന് നന്നായി ആവി വരണ സമയത്ത് അത് ഗ്യാസമ്മന്നറക്കലും നമ്മള് വെക്കലും ഒരുമിച്ചാവണം. അപ്പൊ നമ്മ അപ്പ ഞാനെന്താ ചെയ്യാന്ന് പറഞ്ഞ് കയിഞ്ഞാല് ഈഹ് ഞാനീ വായ നന്നായി തുറന്നക്കും വായ തുറന്നെക്കണം ആവി പിടിക്കണ ടൈമല്ലേ വായ തുറന്നക്കുമ്പോ ഈ ആവി നമ്മളെ ഉള്ളില് കേറിട്ട് നമ്മളെ ഉള്ളില് കട്ട പിടിച്ചിരിക്കിണ കഫല്ലേ? അതൊക് ഉരുകും ആ കഫം
കഭം
ആ ഓക്കെ കഭം ഈ കഭം ഉരു കഫം ന്നല്ലേ പറയാ. കഫാണ്
ഞാ അതെനിക്കറിയില്ല. എന്റെ നാട്ടിലൊക്കെ കഭംന്നാ പറ
ഓക്കെ എന്ന ആയിക്കോട്ടെ ഉം ഓക്കെ. ഈ സംഭവം നമ്മൾ എന്താ ചെയ്യാ? അതന്നായി ഉരുകീട്ട് ഈഹ് അത് നന്നായിട്ട് ജലദോഷായിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമ്മള് ചൊമക്കുമ്പോഴാണെങ്കിലും നന്നായി പോകും. ഇത് കട്ട പിടിച്ചിരിക്കുമ്പോ നമുക്കൊരു ശ്വാസം മുട്ടൊക്കെ ഉണ്ടാവുലൊരു ഒരു അസ്വസ്ഥതല്ലേ അതെന്താച്ചയ്ഞ്ഞാല് ഉറങ്ങാപറ്റില്ല മര്യാദക്ക്‌ ചൊ ചെലർക്ക് ശ്വാസം വലിക്കാനേ പറ്റില്ല അങ്ങനെ ഒരു മൊത്തം എടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ? അപ്പൊ ഇത് നമ്മള് ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്താല് ഇതു ചെയ്യുമ്പോ ഇത് ഈഹ് ഈ ആ ഇങ്ങനെ ഉള്ളി കേറി കേറി കേറി കേറിട്ട് അതിന്റെ ഇത് പോവും. ആ ഒരു ഇത് ഉരുകും. ഉരു അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് പറയ നല്ല മഴ തുറന്നപ്പം ഇൻകി ഞാൻ പറ്റ്ണ മാക്സിമം ഞാൻ വായ തൊറന്ന് പ്പം പിന്നെ ഇങ്ങനെ പിന്നെത് ആയിക്കഴിഞാലോ നല്ലോണം ഇല്ലേ പ്രത്യേക ഒര് സമാധാനാ
അതെ
വർഷ അവ്ടാ ആവിപിടിച്ചാൽ ശരി ക്കും പറഞ്ഞാ നല്ലതാ ഞാൻ പണ്ട് സ്കൂളിൽ പഠി ക്കുമ്പം എൻ്റട്ത്ത് മാം പറഞ്ഞുന്ന് പറഞ്ഞാൽ നമ്മള് ഇടക്ക് ആവി പിടിക്കണത്രേ. വെറും വെള്ളത്തില് ട്ടോ ഒന്നും ഇടാണ്ട് വെറുവെള്ളത്തിൽ ആവി പിടിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള നമ്മ പി സി ഉണ്ടാവുന്ന ഒരു ഹോർല് ഇല്ലേ. ഒ ഹോർ ന്ന് വെച്ചഴിഞ്ഞാല് ഓരോ ഓട്ടോ കുഴിക്കൾണ്ട്. കുഞ്ഞി കുഞ്ഞി കുഴികളുണ്ടാവും. നമ്മടെ ആ ഫേസില് കുഞ്ഞു കുഞ്ഞു കുഴികൾ ഉണ്ടാവും. ആ കുയി ഏർ കുഴികളില്ള്ള ഇതിൻ്റെ ഈ ഒരാവിൻ്റ ആ ഒരിത് നമ്മളീ ഫേസ് ൻ്റെ ആ ഉള്ളിൽക്ക് പോയിട്ട് അയിൻ്റെ കുഴികളിന്ന് ആ കുഴികളിന്ന് ന മ്മളെ ചെളിയാണെങ്കിലും അല്ലാണ്ടുള്ള സാനങ്ങളൊക്കെ ആണെങ്കിലും പോവും. ഇന്നട്ട് നമ്മള് ഈ നോർമൽ ഒരു വെള്ളത്തിൽ ആവി പിടിച്ചതിന് ശേഷം ഫെയ്സ് ഒന്ന് കഴുകി തുടച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും. അത് പണ്ടു പറയാ പറഞ്ഞ്. ഞാൻ എങ്ങനയാ വെച്ചയിഞ്ഞാല് ഞാന് ഈ ജൽദോ ഞാൻ അല്ലാണ്ട് ആവി പിടിക്കൊന്നില്ല മടിയ. ഈ ജലദോഷം വരുമ്പ ആവി പിടിച്ചയിൻ്റെതാണ് ഈ സൗ നന്നായി കഴുകും. കേക്ണ്ടോ
ആ കേക്ക്ണ്ട് പറഞ്ഞോളു പറഞ്ഞോ.
ആ അങ്ങനെ ഞാൻ
ആ കേക്ണ്ട്. ഹലോ? ആ.
പിന്നെ എനിക്ക് കഞ്ഞി കുടിക്കാൻ ഭയങ്കര മടിയാ. കഞ്ഞി ഇഷ്ട്ടല്ല സത്യം പറഞ്ഞാ ചെ ഇൻക്കീ ഇൻക്കിങ്ങനെ അസുഖം വന്ന് കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാന് എനിക്കുണ്ടല്ലോ ഒരു പനി വന്ന എനി കിടന്ന കെടപ്പിൽ കെട ആഹ് കിടന്ന് കിടന്ന് കിടന്ന്ന്നെ ബെഡ് വരെ കുഴിഞ്ഞു പോ ഒരു പനി വന്നാ ആ ഒരു ഭാഗം കുഴിഞ്ഞ കെടക്കണ കാണാം രണ്ടീസ് ഞാൻ അവിടുന്ന് അനങ്ങൂല്ല അവിടാ ആ പാട് ഞാൻ ആ കെടപ്പ് കെടക്കും ഉം
ശരിയപ്പാ ഇനിപ്പ നമുക്ക് വയ്യാണ്ടാവകുമ്പോ എഴുന്നേ
ആഹ് എനിക്ക് എനിക്ക് എനിക്കീ ഗുളിക കഴിക്കണമെന്നൊന്നും ഏഹ്
കഴിക്കണന്നുണ്ടെങ്കിൽ തന്നെ ഇതാവണ്ടേ
ആഹ് എനിക്ക് ആ എനിക്ക് ഈ ഗുളിക കഴിക്കാന്ന് വെച്ചാ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യായിട്ടാ ഗുളിക കഴിക്കാന്നു വെച്ച് കഴിഞ്ഞാലു പക്ഷെ എനിക്ക് പൊതുവെ കുറവാ എനിക്ക് പനി വരണതൊക്കെ കുറവാട്ടാ എനിക്ക് എന്താന്ന് അറിയില്ല എന്റെ വീട്ടില് വീ പിന്നെ അങ്ങനെ പനി വരാ അല്ലെങ്കിൽ എന്റെ ടെംമ്പറേച്ചർ നോക്കാ എന്റെ ബി പി നോക്കാ അങ്ങനെ ഒന്നും ഇതുവരെ ഇണ്ടായിട്ടില്ല എനിക്ക്പ്പ അടുത്ത ഉണ്ടായത്
ഓ ഓ ഉപകാരം പനി വരണത് വരാണ്ടിരിക്കനേം നല്ലതണ് വരണ നല്ലതണ്
ആഹ്
രണ്ടും രണ്ട് ആയിപ്പോ പറയാ പനി ജലദോഷം വന്നാൽ നമ്മുടെ ഉള്ളിലത്തെ കഫക്കെട്ടും മറ്റു സംഭവങ്ങളൊക്കെ പോകുന്ന് പറയും ചില ആൾക്കാാര് പറയും ചില ആൾക്കാര് പറഞ്ഞു വച്ചാൽ ശാരീരിമായിട്ടും മാനസികമായിട്ടും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ പനി വന്ന സംഭവം വന്നു കഴിഞ്ഞാ
ചിലവർക്ക് മെന്റലി അവർക്ക് പ്രശ്നംണ്ടാവും ചില അല്ലാണ്ട്
കാരണച്ചാ മേലും കയ്യും വേദനയായിട്ട് നമുക്ക് എഴുന്നേക്കാനും പ
ആഹ് നമ്മൾക്ക് നമ്മള് ഫുള്ള് ചെലോൽക്കാ പനി രണ്ട്സംണ്ടാവോള്ളു ചെലോര്ക്ക് അത് ഒരാഴ്ച്ച ആ പനി ബാധിക്കും വൈറെൽ ഫീവറൊക്കെ ആണെങ്കിലിൽ ഒരാഴ്ചൊക്കെ ഇണ്ടാവും നമുക്ക് നല്ല സീന് ആവും ഇൻ ക്കാണെങ്കി ഇണ്ടെല്ലോ ബാത്റൂമ് പോവാനെ ക്ക് അതായെത് അ അത്യാവശ്യം നമുക്കൊരു വാഷ്റൂമിൽ പോവാൻ പോലും ഇൻക്ക് പറ്റൂലാ അത്രെയും ബുദ്ധിമുട്ടാണ് എൻക്കീ പിന്നെ ഇൻക്ക് കഞ്ഞി കുടിക്കാൻ ഇൻക്ക് ഇഷ്ട ഇല്ല പൊതുവെ ഇൻക്ക് കഞ്ഞിന്ന് പറിണെത് ഇഷ്ട ഇല്ലാത്ത കാര്യാ
അല്ല പൊതുവെ കഞ്ഞികൾക്ക് കഞ്ഞികൾക്ക് കഞ്ഞി കുടിക്കാ ഇഷ്ടം ഇണ്ടാവ്‌ലാ
ആഹ് ആഹ് അത് അത് അല്ലാ ഞാനിപ്പോ വീട്ടി പോയ സ സമയെ എറെങ്ങി പോയിണ്ടായിര്ന്നല്ലോ അപ്പ പോണ സമയെത്ത് കൊഴപ്പ ഒന്നും ഉണ്ടായിര്ന്നില്ല എഹ് പ്രേതേകിച്ച് കൊഴപ്പങ്ങെളും കാര്യങ്ങളൊന്നും ഇണ്ടാഴെ മഴ മഴ മഴെടെ ടൈമാണ് പക്ഷെ ഇന്നാലും മഴയൊന്നും ഇണ്ടായിര്ന്നില്ല ഞാൻ സൈക്കെൾലാ പോയെ അപ്പ ചിക്കൻ വാങ്ങി ക്കെന്റെ ഷോപ്പിലാ നല്ല തെരക്ക് ഇണ്ടായിര്ന്നെ അങ്ങനെയാ നിന്ന് നിന്ന് നിന്ന് നിന്ന് അ അപ്പ അതുവെരെ മഴക്കൊന്നും ഇല്ലട്ടോ മഴക്ക് നോർമെൽ ഉം ന്ന് പർണ ഒരു മങ്ങിയ ക്ലൈമറ്റാണ് പക്ഷെ മഴക്കാറൊന്നും ഇല്ല നോർമെൽ ആയിട്ട് നിക്കാ കറക്റ്റ് ആഹ് ചേട്ടെൻ ചിക്കെന്റെ കവെർ എനിക്ക് തെരലും മഴ പെയ്യ ലും ഒര്മിച്ചായി അ അങ്ങനെ ഞാൻ എന്താ ചെയ്തെ ഏഹ് ഏഹ് എൻ്റെതില് പോണ്ട അപ്പൊ ഞാന് നല്ല മഴ പെയ്തൊടങ്ങി എന്റെ സൈക്കളാണേ മഴ മഴ പെയ്യാ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു പിന്നെ ചിക്കൻ ഷോപ്പ് അവടെ ഫുള്ള് ആണുങ്ങളാ അപ്പൊ അവിടെ നല്ല സ്മെല്ലും കാര്യങ്ങളും നിക്കാനുള്ളൊരു ചെല ഷോപ്പിലൊക്കെ നിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട്
ട്ടെന്റെൻസിണ്ടാവില്ല
ക്കാൻ തോന്നുണൂല്ല പിന്നെ ഫുളള് ആണുങ്ങളും ആണ് ആണുങ്ങൾന്ന് പറഞ്ഞാൽ പ്രായമായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് പക്ഷെ എന്നാലും എനിക്കൊരു കംഫേർട്ട് ഇല്ല അവിടെ നിക്കാന് പിന്നേന്ന് പറഞ്ഞാൽ ഏഹ് ഇപ്പ ചെലോട്ത്ത് ഇങ്ങനെ മഴ പെയ്ത കേറി നിക്കാൻ കൊറച്ച് സ്ഥലങ്ങൾ ഇണ്ടാവും ഇവ് ഇവര് അത്യാവശ്യം ഒരു കൊഴപ്പല്ലാത്തൊരു ഷോപ്പാണെങ്കില് നമ് യറിക്കാ പല്ലോ ഇവിടെ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പിന്നെ ആഹ് സ്മെല്ലും കാര്യങ്ങളും ഇതൊക്കെ ആണെങ്കിൽ ഈ ഇടയ്ക്ക് ഈ ഇറച്ചി വെട്ട് ഏ ആ ഇറച്ചി അല്ല ചിക്കൻ വെട്ടുമ്പോ നമ്മെടെ മീത്ത് ബ്ലഡ് ഒക്കെ തെറിക്കും ഉ അപ്പൊ ഞാന് ഞാന് അതൊന്നുമല്ല ഞാൻ പണി ചോദിച്ച് ഞാൻ എന്താ ചെയ്യണം ചോദിച്ച അപ്പോ ഉമ്മാറഞ്ഞ് ഈ ഒരു കാര്യം ചെയ് ഈ വന്നോ ഇവിടെ വന്നിട്ട് കുളിച്ചാ മതി എന്നു പറഞ്ഞു ഞാൻ എനിക്കും മഴയത്ത് ഇത് കളിക്കാനുള്ള ഒരു അവസരല്ലേ കേക്കണ്ട പാതി കേക്കാത് പാതി ഇഅവിടുന്ന് നേരെ വിട്ട് സൈറ്റിലോട്ട് എല്ലാരും മഴ കൊണ്ടിട്ട് സീനായിട്ട് പോകുമ്പോ ഞാൻ നല്ല ആസ്വദിച്ച പോണെ അണ് പോണേ
ആഹ് അതെ എനിക്കൊരു കോള് വരണ്ടേ ഞാൻ പിന്നെ വിളിച്ചാ മതിയോ ഹലോ ഹലോ ഹലോ
ഹലോ ആ ശരിയാ
ആഹ് ആ ഓക്കെ ഓക്കെ ശരി ശരി ആ ശരി